ഹലോ ആ കേൾക്കുന്നുണ്ട്
ആഹാ
ഓ ഏഹ് എന്താ നല്ലവിശേഷം ഇങ്ങനെ പോണു
കുട്ടിയോളെക്കെ വീട്ടില്
ഉണ്ട് ണ്ട് രണ്ട്കുട്ടികള്ണ്ട് ഒരാള് സ്കൂളിപോയി ഒരാ ഒരാള് ഇവിടെ ഇരിപ്പാ ഒരാള് ജലദോഷം പനിയൊക്കെയിട്ട് പോയിട്ടില്ല ലീവിലാ
ചെറിയെകുട്ടിയാ
ആ ചെറുത് മൂന്നാം ക്ലാസ്സലാ
പ്പ ഇപ്പാ സ്കൂൾപോയ കുട്ടിയോ
അത് അത് ഒമ്പതാംക്ലാസ്സില് ഇത് ഇപ്പരണ്ട് മൂന്നിസായി വീട്ടിതന്നെ ഇരിക്കുന്നുജലദോഷം നല്ലണ്ട് മാറാതെപ്പനമുക്ക്സ്കൂളിക്ക് വിടാൻ പറ്റില്ലല്ലോ
ആഹ് ഡോക്ടറെകാണിച്ചില്ലേ
കാണിച്ചുഡോക്ടറെ മറ്റേഹോമിയോ മരുന്നാകൊടുക്കുന്നത് പനി ഉണ്ടായി ക്കുന്നു പനിരണ്ടുസം പനിച്ചുള്ളു അപ്പപനിടെ മരുന്ന്ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തു അല്ലാതെ പിന്നെ ഹോമിയോല്കാണിച്ചപ്പോ ജലദോഷത്തിനും ചൊമക്കുള്ള മരുന്ന്തന്നിട്ടുണ്ട് ഹോമിയോ മരുന്നാണ് കൊട്ക്കാറ്
ആഹ് ആഹ്
എന്താണ് തീരെനല്ല അസുഖാണ് തീരെമാറുന്നില്ലന്നുണ്ടെങ്കിലാണ് ഇംഗ്ലീഷ്മരുന്ന് കാണിക്കു ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കും
ആഹ്ശെരി
ഇപ്പത് കൊറവുണ്ട്എന്താണ്ആ ജലദോഷം ണ് ജലദോഷംങ്ങണ്ട് കഫക്കെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മള് ഹോമിയോ സ്ഥിരംകാണിക്കുന്നുന്നത്കൊണ്ട് ഹോമിയോ കാണിച്ചാമാറും
ആഹ് ആഹ് ഈജലദോഷം കാലാവസ്ഥക്കെന്റെ വ്യത്യാസവും മയ ഒള്ള
ആഹ് മ ഴ മഴസ്കൂളന്നൊന്നും കൊണ്ടില്ലന്നാപറഞ്ഞ ഒരു ദിവംകൂൾ പോയിവന്നോക്കുമ്പോഴാണ് ഇങ്ങനെജലദോഷംകൊണ്ട് വന്നത് ആ നല്ലമാറാതെവി ട്ട് കഴിഞ്ഞാനമ്മള്ടീച്ചേഴ്സ്പിന്നെ ഇങ്ങേണ്ടന്നെപർണയകും
ഇപ്പ ഈ വൈൽ വൈറൽപനിന്റെ സീസണാണല്ലോ
തെഹ് ആഹ് അത്തന്നെയാണ് അപ്പപിന്നെവിട്ടില്ലഇനിയിപ്പന്തായാലും മണ്ടേവിടാൻ പറ്റൂ
ഉം അടുത്തന്നെയാണോസ്
ഉം ആ ഒരു രണ്ട് കിലോമീറ്റർൊക്കെ ഉള്ളൂ
ഇങ്ങനെ വാനിലാണ പോണ അതെങ്ങനെയാ
അല്ല അല്ല എന്നാ ഞാൻ കൊണ്ട് വിടാറാണ്
കൊണ്ട വിടാറാണ്
ഉം ഇപ്പോഴ അടുത്തല്ലേ ഞാൻ കൊണ്ടു വിടും പിന്നെ നമ്മളോട് വെറുതിരിക്കല്ലതു പോലെ പോയി കൊണ്ടരും ചെയ്യും
ജോലിയൊക്കെ തീർന്നോ കുട്ടികൾ പോയി തിരക്കൊക്കെഴിഞ്ഞു
ആഹ് അത് മൂത്ത മോൻ രാവിലെ എട്ടര എട്ട് മണിക്ക് പോകും എട്ട് മണിക്ക് പോവും അല്ല എന്താണ് അവർക്ക് എട്ടരക്കാണ് ക്ലാസ്സ് തുടങ്ങുന്നത് എട്ടര മുതൽ രണ്ടേ നാൽപ്പത് വരെ ക്ലാസ്ള്ളു
രണ്ട് നാൽപ്പത് ആ സി ബി എസ് ഇിയ സി ബി എസ് ഇ സിലബസാ
സി ബി എസ് ഇ അല്ല മറ്റേതാണ് സെൻട്രൽ ഗവൺമെൻറ് ആണ്
ഐ സി എസിന്റെ അല്ലെ
ആ സെൻട്രൽ ഗവൺമെന്റ് സ്കൂളാ അപ്പൊ അവർക്ക് എന്താണ് ഓൾ ഇന്ത്യ സ്കൂളല്ലേ അപ്പോൊ കാലാവസ്ഥയുടെ ഇതിനനുസരിച്ച് എല്ലാവരുടെ ടൈം വരാ അപ്പൊ എപ്പോഴും ഈ ടൈം ആ വര
യിട്ട് പഠിക്കുവോ
ആഹ് കൊഴപ്പല്യ
ഉം ട്യൂഷന ഒന്നും വേണ്ട അങ്ങനെ എന്തേലുംണ്ടോ
ഉണ്ട് ഉണ്ട് മൂത്തവന് ഇപ്പൊ ഒമ്പതാം ക്ലാസ്സ്ക്ക് ആയതൊണ്ട് ട്യൂഷൻ എടുത്തിട്ടുണ്ട് കാരണം ഒമ്പതിലല്ലേ പഠിക്കാന് കൂടുതല് ഇത്ള്ളത് ടഫ് ഉള്ളത് ബേസിക്ക് വരുന്നത് ഒമ്പതന്നല്ലേ ഒമ്പതും പത്തും അല്ലേ അപ്പൊ അത് കാരണം ഇവിടെ ഇവിടെ വന്ന് ഇവിടെ ഇന്ന് നമ്മൾ ച പറഞ്ഞഞ് കൊടുത്ത കഴിഞ്ഞുണ്ടെച്ചെങ്കിൽന്താ വച്ചെങ്കിൽ നമ്മളെ അതി ഇല്ലാത്തതുകൊണ്ട് നടക്കില്ല പിന്നെ രാത്രിയക്കവുമ്പോ ഫുൾ ടൈം നമ്മള അവരെ കൂടെയിരിക്കണം ഇത് ട്യൂഷന് വിട്ട് കഴിഞ്ഞൽ ആറര മുതൽ എട്ടര വരെ ട്യൂഷ ന്ന അപ്പപിന്നെ അത് അവര് അവിടങ്ങ് അവരെയാപ്പം പേടിയുണ്ടല്ലോ ഇവിടെ നമ്മൾ പഠിക്കാരുന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാല് അവിടുന്ന് ഒരു മണ പ്പൂറ് പഠിക്കാ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഒരു എട്ട് പത്ത് തവണ അവിടുന്ന് നീച്ചിട്ടുണ്ടാകും എന്താ മൂത്രഴിക്കണം വെള്ളം കുടിക്കണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അതെടുത്തില്ല ഇതെടുത്തില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ പഠിക്കൻ ഒരു സമയം ഇല്ല
ആഹ്
അപ്പൊ പിന്നെ നല്ല തരികീടാണ് അപ്പൊ പിന്നെ പുറത്ത് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇരുന്ന് പഠിക്കുന്ന ടൈമ് അവിടെ ഇരുന്നോളും അവിടെവിടന്നാവകുമ്പോ സീറ്റ്ന്ന് നിണീക്കില്ലല്ലോ
നേരത്തെ എഴുനേറ്റ് ഭക്ഷണമൊക്കെ നേരത്തെ എഴുന്നേറ്റ് ഉണ്ടാക്കേണ്ടി വരൂല്ലേ കൊണ്ടോവണ്ടേ
ആ എട്ട് മണിക്ക് പോവുള്ളൂ അപ്പൊ ഒരു ആറ് മണിയാമ്പോ എണീക്കും ഞാന്
ആഹ്
ആറ് മണിയാപ്പം പേണീച്ച മൂത്തവന് ഹ ലഞ്ചിന് ചപ്പാത്തി മതി ചോറ് വേണ്ട ആ ചപ്പാത്തി ആഹ് അതേ അല്ല രാവില വേറെന്തെങ്കിലും ഉണ്ടാക രാവിലധികം ചാത്തി ഉണ്ടാവില്ല ഇന്ന് രാത്രി ച ചപ്പാത്തിഅത് കാരണം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കില്ല രാവിലെ വേറെ എന്തേലും ഇപ്പൊന്ന് പുട്ട ഉണ്ടാക്കിയത് അപ്പോൾ അവന് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി അതിക്കൊരു ഉള്ളിക്കറി ഉണ്ടാക്കി കൊടുത്തു
ആഹ് ശരി
പുട്ടില്ക്ക് കടലക്കറി ഉണ്ടാക്കാണെങ്കിൽ ആ കടലക്കറി കൊണ്ടോകും ചപ്പാത്തിക്ക് ഇന്നിപ്പോ ഞാൻ പു ട്ടും പഴോം പപ്പടാകിയത് അപ്പൊ പിന്നെ അവനുള്ളി കറക്കിയാക്കി പിന്നെ ചെറിയ പോവാണെന്നുണ്ടെങ്കിൽ അവന് ചോറ് വേണം അപ്പൾ പിന്നെ രാവിലെ ആറ് മണിക്ക് എണീട്ട് എണീട്ട് ഉടനെ ചോറാക്കും എ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കച്ചെയ പൊന്നി അരിയാണ് വേഗാവോല്ലോ അപ്പൊ പിന്നെ അവന് വേറെ എന്തെങ്കിലും ഓംലെറ്റ് പിന്നെ സോയാബീൻ പോരിച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ പിന്നെ നൂഡിൽസ് ഉണ്ടാ അങ്ങനാണങ്കിൽപിന്നെ രണ്ടു പേരും നൂഡിൽസ് കൊണ്ടുപോവുംഫൈ ഡ്രൈസ് ഉണ്ടാക്കാണങ്കിലും രണ്ടു പേരും ഫൈ ഡ്രൈസ് കൊണ്ടുപോവും ഒക്കൊ ഒരു ദിവസം ഇങ്ങനെ നോക്കിട്ട് അതിനനുസരി അതെ ആഹ് ആഹ് ആഹ് രാവിലെ ഓരോദിവസം
അത്യാവിശം കഴിഞ്ഞോ അതോ
ആഹ് ആഹ് ഇപ്പോൾ ഒരുവിധം ല്ലാം കഴിഞ്ഞു പിന്നെ ഏ കറി എന്തെങ്കിലും ഉണ്ടാക്കണം ഉച്ചക്കത്തേക്ക് കറി ആക്കിട്ടില്ല കറി എന്തെങ്കിലും ആക്കണം പിന്നെ
ആ ഇങ്ങനെ ഇവിട ഓഫീസ്
ആഹ് ഞങ്ങള് ഞങ്ങള് വർക്ക് ചെയ്യുന്നടത്താണ് വർക്ക് ചെയ്യുന്നോടത്ത് ഒരുമിച്ച ആ സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്പൊ അത് കാരണം വർക്ക് ചെയ്യുന്ന ഇടത്താണ് നിക്കുന്നത് അത് ഓരോ സമയത്ത് ത്ത് ഒ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ആഹ് ആഹ് ആഹ് അപ്പൊ ഒരുമിച്ച് ഓ സുഖായിരിക്കുന്നു ഒരുമിച്ചാണ് ഞങ്ങള്ൾ ഫാമിലി മാത്രമ ഉള്ളൂ അച്ഛനമ്മയൊന്നും ഇല്ല അച്ഛനമ്മൊക്കെ നാട്ടിലാണ്
ആണോ നാട്ടിലന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ ഏത് ഏത് ഭാഗത്ത് വരും നിങ്ങള്
ഞങ്ങൾ ആ ഞങ്ങൾ വടക്ക് ഭാഗത്തേക്ക് വരും
വടക്ക് ഭാഗത്ത്
ഏഹ് ഏഹ് പിന്നെ ഓ എല്ലാവരും സുഖായിരിക്കുന്നു ഇയാള് വീട്ടില ആരൊക്കെയ ഉള്ളത് ആഹ് ഞാന് മുമ്പ് വർക്ക് ചെയ്തിണ്ടായിരുന്നു ഒരു കുറച്ച് ഒരു നാലഞ്ചു മാസം മുമ്പ് അതെന്താ വെച്ചെങ്കിൽ ഇവരുടെ പഠിത്തും ഇതൊന്നും ശരിയാവുന്നില്ല നമ്മള് രാവിലെ പോയി കഴിഞ്ഞാ വൈകുന്നേരം വരുമ്പോ ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല അപ്പൊ അത് കാരണം പിന്നെ ഞാൻ പോക്ക് നിർത്തി വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കി കൊഴപ്പുണ്ടായിരുന്നില്ല ആഹ് ഈ ഒരു പ്രായംന്ന് പറയ്പോൾ ഒരു ഫോണൺ വീട്ടിൽ വെച്ച് കൊടുക്കും എന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും ആവശ്യ ആവശ്യത്തിന് വിളിക്കാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ അതൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടായി വരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് രാവില പോയ വൈകീട്ടേ വരുള്ളൂ അ ഹസ്ബൻറ് ഇവിടെടുത്താണ് ഓഫീസ് തൊട്ടടുത്താ അപ്പുറോം ഇപ്പുറോം ആയിട്ടാണ് അപ്പ ഇർക്ക് എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ എന്തെങ്കലും പനി എന്തേലും വരിക ആണങ്കിൽ വരുമ്പോ ഭക്ഷണം എടുത്ത് ട്ത്ത്കൊടുക്കാനോ അങ്ങനെയൊക്കെ പുള്ളിക്കാരങ്ങനെ ഇറങ്ങും പിന്നെ അവരെ കൊണ്ടുവരാൻ പോണം അങ്ങനെ കെഴിയോമ്പോ ഹസ്ബന്റിന് അത് ബുദ്ധിമുട്ടായി തുടങ്ങിന്ന് വച്ച ഓഫീസിൽ പറഞ്ഞിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇറങ്ങണ്ടേ
ആഹ്
അപ്പ അതൊക്കെ ഒരുബുദ്ധിമുട്ട് പിന്നെ ആ സമയത്ത് തന്നെ ഫീൽഡ് വർക്കൊക്കെ വരുമ്പോൾ ഇവരെ കൊറ്റാനാളില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടായികുമ്പോൾ പിന്നെ നിർത്തി പിന്നെ നാട്ടിൽ പോകാൻ പറ്റുന്നില്ലേ ആകെ ഒരു സൺഡേ ലീവ് കിട്ടുന്നുള്ളൂ അങ്ങനെ കഴിയുമ്പോ പിന്നെ വേണ്ടാന്ന് വെച്ചു വീട്ടിലിരിപ്പാ പോയി വീട്ടിലിരുന്ന് പോകുമ്പോൾ ഭയങ്കര ബോറായി
ഉ ചുമ ഉണ്ടഇയാൾക്ക്
ചുമ അലർജി വീട്ടിലിരു നോക്കുമ്പോൾ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഭയങ്കര ബോറ ഡി ശെ ജോലിക്ക് പോയാ മതിായിരുന്നു അ അതേ ആഹ പിന്നെ പിന്നെ നമ്മൾ വീട്ടിലെ പണികളന്ന് പറഞ്ഞാൽ അത്ര ഒരുപാട് പണി ചില ദിവസങ്ങളിലല്ലേ അങ്ങനെ ഫുൾ ടൈം പണിയ ഉണ്ടാവുകയുള്ളൂ ചില ദിവസങ്ങളൾ ഇപ്പൾ ഇന്നൊക്കെയാണ് എനിക്ക് കറി മാത്രം ഉണ്ടാക്കിയാൽ മതി വേറെ ചോറും എല്ലാവും ഇപ്പം ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് എല്ലാം ബോറഡി അല്ലേ
ഹസ്ബന്റിന് ഭക്ഷണം കൊണ്ടോണോ
ഇല്ല ത് തൊട്ടെടുത്താണ് അപ്പോ വരും ഉച്ചയ്ക്ക് വരും കഴിക്ക ആഹ് ആഹ് അതാ വു ചൂടോടു കൂടി വേണം അപ്പോ ഒരു ഒരു മണിയാബഴേക്കും ആക്കിയാ മതിയെല്ലോ വെച്ചി ഞ ഇരിക്കുന്നത് അവര് രാവിലെ തന്നെ അവര് ക്കറിയൊന്നും ആക്കിയക്കില്ല
ഉം
ഇവർക്ക് കൊണ്ടോവാൻ ഒള്ളത് രാവിലെ എട്ട് മണ്ടം മുന്നെയാവു അതിന് ശേഷം പിന്നെ ഞാൻ രാവിലെ ആക്കില്ല പിന്നെ ഉച്ച കഴിക്കാൻ നേരത്തേക്കെ ഇണ്ടാക്കൂ ഉം അവിട ആരെക്കെണ്ട് കുട്ടികള് ആഹ് മഴണ്ട് മഴണ്ട്
ഉം
എത്ര പേരാണ് കുട്ടികള്
എനിക്ക് രണ്ട് പേരാണ് ഒരാൾ കല്യാണം കഴിച്ചു പി എസ് സി കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കയാണ് ഇപ്പോ ഡിഗ്രിക്ക് പഠിച്ചൊണ്ടിരിക്കുമ്പാണ് കല്യാണം കഴിച്ച ഡിഗ്രി ക കഴിഞ്ഞു അപ്പം പിന്നീട് നല്ലൊരു കുഴപ്പല്ലാത്തൊരു ബന്ധം വന്നപ്പോ അങ്ങനാ കല്യാണം ഉറപ്പിച്ച് അവര് പഠിപ്പിക്കണുണ്ട് പി എസ് സി പോയിക്കൊണ്ടിരിക്കും ആ സമയത്ത് തന്നെയാണ് കല്യാണം ഉണ്ടായത്
ആഹ് ആഹ് വെല്യ കുട്ടികളാല്ലേ
ആഹ് മൂളത്തിന് ചെറുത് ഒൻപതാം ക്ലാസ്സില പഠിക്കണത് രണ്ട് പിള്ളേര് ഒരു മോനും ഒരു മോളും ചെറുത് മോന് മോളും
ആഹ് ആഹ് കല്യാണം കഴിച്ചു ആഹ് ആഹ്
ഹസ്ബൻറ് എക്സൈസ് ഓഫീസർ ആണ്
ആഹ് ആഹ് ആഹ്
വിദ്യാഭ്യാസുള്ള ഫാമിലി അപ്പോ അങ്ങന കല്യാണം കഴിച്ചതാ
ആഹ് ആഹ്
പഠിപ്പിക്കുയും ചെയ്യും അങ്ങനെ
ആഹ് ആഹ് ഞാനും അതെ പി എസ് സിയും ഓൺലൈൻ ക്ലാസ്സില് ഇരിക്കുന്നുണ്ട് എക്സാം ഇപ്പോ ദാ വരുന്നുണ്ട് അടുത്ത മാസക്കോ എക്സാം ഈ മാസംണ്ട് ഈ മാസം പായിനെട്ടാംന്ദി ഉണ്ട് പഷേ ഫസ്റ്റ് അലോ ഇതില് സ്റ്റേജിൽ എന്റെ ഒന്നും വന്നിട്ടില്ലേ ഓൾടിക്കറ്റ് അത് ഒരോ ഓരോ ഭാഗത്ത് അതെ ആഹ് ആഹ് എൻ ജി എസിന്റെ വെരുന്ന് പതിനൊട്ടംതി സ്റ്റാർട്ട്‌എയും ഓരോ ഇഹ് എന്താണ് ഡേറ്റ് ആണല്ലോ ഓരോ സ്റ്റേജ് ആയിട്ടാണല്ലോ കൊടുക്കുന്നത് ഉം അതിന്റെ ഉണ്ട് അതിന്റെ പഠിക്കാനുണ്ട് മുന്നേ മുന്നെഴുതിയിട്ടൊക്ക ഉണ്ട് പക്ഷേ മുന്നേ പഠിക്കൊന്നും ചെയ്തിട്ടില്ല അങ്ങെന എഴുതിട്ട് ളു ഇപ്പം ഡിഗ്രി ബി എ ഇംഗ്ലീഷ് എടുത്ത്
ഇംഗ്ലീഷാണ് ആഹ് കഴിഞ്ഞ മാസം ഫിഷറീസിന്റെ ബി എസ് സിക്കാർക്കുള്ളതായിരുന്നു അത് ബി എ
ആഹ് അല്ല ഞാന് ഡിഗ്രി ഡിഗ്രി എന്താണ് അതില് കൊടുത്തിട്ടില്ല പ്ലസ് ടുവെ കൊടുത്
പ്ലസ് ടു വെക്കനം
ആഹ് ആഹ് അതെ ആഹ് ആഹ് അപ്പോ അത് കാരണം ടെൻത്തും പ്ലസ് ടു ആണ് ഇപ്പോ എഴുതുന്നത്
ആഹ് ഓൺലൈൻ ക്ലാസിൽ അങ്ങനെയിരുന്നിട്ട് രാത്രിയാണൊ ഇരിക്കണെ എപ്പ ഇരിക്കണ് ക്ലാസ്സിന്
ഓൺലൈൻ ക്ലാസ് അത് വരുന്നത് എങ്ങനെ വെച്ചെങ്കില്
ആഹ്
ല ദിവസങ്ങളെണു ഓൺലൈൻ ക്ലാസ്സ് വരുന്നുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അത് എന്താണ് റെക്കോർഡ് ക്ലാസ്സ്‌ അവർ വിടെയുന്നത് ആ റെക്കോഡ് ക്ലാസ്സ്‌ നമ്മൾ പ്രിന്റ് എടു ത്തിട്ട് ആ ക്ലാസ്സ് അറ്റൻഡ് ചെയ്തിട്ട് എക്സാംമ് അവർ വി എക്സാം വിടുന്നുന്നുണ്ട് ആ എക് സാംമറ്റന്റ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് നമ്മടുത് കൊസ്റ്റയ്ൻ ചോദിക്കുന്നത് പോലെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് അതിന് മാർക്ക് അറിയാം പക്ഷെ ഇപ്പ കുറച്ച് ദിവസ അായിട്ട് എന്താ വെച്ചാ ഞാൻ തീരെ അതും മെയിരിക്കുന്നില്ല ഭയങ്കര മടിയായി പോയി ഇപ്പൊ ഞാന് ഫ്രീ കിട്ടുന്ന സമയത്ത്
ക്ക് പത്ത് മിനിറ്റ് നോക്ക ഒരു മിനിറ്റ് പത്ത് മിനിറ്റ് ആവാനായി തുടങ്ങി കൊൾ കട്ട ആവോ എന്തോ ചെയ് തോന്ല്ലേ എനിക്കാ ഞാൻ ആദ്യായിട്ടാണ്
ആഹ് ഇല്ല എന്താണ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റല്ല പതിനൊന്ന് മിനിറ്റൊക്കെ ആയെന് ശേഷം കട്ട് ചെയ്താലും മതി
അപ്പൊ എന്തായാലും എക്സാമൊക്കെ നന്നായിട്ട് പഠിക്കുക നല്ല റിസ്ക് എടുത്ത് പഠിക്കണ വേണം വെച്ചാല്
ആഹ് നമ്മള് നമ്മള് ഇതിന് ശ്രമി ക്കാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നുള്ളത് ഉറപ്പാണ് പക്ഷെ നമ്മൾ അത് തന്നെ ശ്രദ്ധി ചിരിക്കണം നമ്മുക്കിത് വീട്ടിലെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നും
ആഹ് എല്ലാം കൂടി കഴിയില്ല അപ്പൊ നല്ല റിസ്‌ക് എടുത്ത് ട്ട് പഠിച്ചെങ്കില് തന്നെ നമുക്കാ റാങ്കില് ലിസ്റ്റ് കേയറാ കഴിയുള്ളൂ പക്ഷെ നല്ല റിസ്ക് എടുക്കോർക്ക എന്താ റാങ്ക്‌ലിസ്റ്റ് വരാൻ കഴിയുന്നുണ്ട് എന്റെ വീട്ടിൽ രണ്ട് മൂന്ന് കുട്ട കുട്ടിക ഇരുപത്തിയഞ്ച് വയസിന് താഴെയുള്ള കുട്ടികൾ ആങ്ങളമാര കുട്ടികളൊക്കെ ജോലി കറി ഒരാ അവര് കേറി
ഇയാളുടെ ഇയാളുടെ മോളുടെ അടുത്ത് പറ ഇപ്പോ എന്ത വെച്ച കല്യാണം കഴിഞ്ഞട്ടല്ലേ ഉള്ളൂ വേറെ ബാധ്യതകളൊന്നും ഇല്ലല്ലോ.
ആഹ് ഇല്ല അതൊക്കെ ഞാൻ എപ്പോഴും പറയണ്ട് മോന് മരുമോളും ഇവിടെ വരുമ്പോ ഇപ്പോ ഞാൻ പറയുന്നുണ്ട് കാരണം
വീട്ടിലെ കാര്യങ്ങളും കുട്ടികള കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുള്ള ടൈം ബാക്കിയുള്ള ടൈമിലേ നമ്മൾ നോക്കു നമുക്ക് അത്ര കിട്ടൂ അല്ലാണ്ട് നമുക്ക്ത് കാര്യങ്ങൾ നോക്കാരിക്കപ്പ നമുക്ക് പറ്റില്ലല്ലോ അതെ അതെ.
നിങ്ങള് പി എസ് സിക്ക് പോണോണ്ട് ശ്രമിക്കണോണ്ട് ഞാൻ പറഞ്ഞുന്നേ ഉള്ളൂ.
ഉം ഉം ഉം ആഹ് നല്ല കാര്യല്ലേ അത് ഉം ഉം. ശരി എന്നാ ഞാൻ വിളിക്കാ എന്ന